കേക്കുണ്ടാ?
ആ കേൾക്കാം. എവിടെയാ? വീട്ടിലന്നെയാണോ? ആ വീട്ടിലാണോ?
ചായ ഒക്കെ കുടിച്ചോ
ആഹ് കുടിച്ച് അവിടെ കുടിച്ചാ
ഇല്ലേ കുടിക്കാനായില്ലേ കുറച്ചും കൂടി ചെയ്യും
ആ് അറു മണിയൊക്കെ ആകുമ്പത്തേനെ കുടിക്കത്തോളൂ
ആഹ
എന്ത് ചെയ്യുന്ന പഠിക്കയാണോ
അല്ല പടുത്തൊക്കെ കഴിഞ്ഞ്
കല്യാണൊക്കെ കഴിഞ്ഞതിൽ
ആഹ കല്യാണൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ഉണ്ട്
ആഹ ചെറിയാതാ
ആഹ ചെറുത് മൂന്ന് മാസയി അല്ല നാലു മാസയി
ആഹ എങ്ങനെയാ കുട്ടിയടൊക്കെ കുട്ടിയടൊക്കെ കുട്ടിയുടെൊക്കെ വിവരങ്ങൾ എന്തൊക്കെയാ
നല്ല വിവരം കൊഴപ്പൊന്നുമല്ല സുഖാന് ഉഷാറായിട്ടിരിക്കും മഴ ഇല്ല ഇന്നലൊക്കെ ഇണ്ടായിരുന്നു ഇന്ന് രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു
ആ ഇവിടെ രാവിലൊക്കെ വെയിലായിരുന്നു ഇപ്പൊ അങ്ങനെ മഴ തുള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തൊന്ന് ഇറങ്ങാൻ പറ്റുന്നു ന്നില്ല ഈ ടൈമില് പൊതുവെ പുറത്തിറങ്ങാനും പ്രയാസമാണ് കൊതുകുകള ശല്യം നല്ലണ്ട് മഴ പെയ്ത കൊടുത്ത് നി ഇങ്ങോട്ട് നമ്മളിപ്പോറ ത്തിറങ്ങിയാലും ഭയങ്കര മേത്ത് കടിച്ച്ച് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും
ആഹ
വേനൽക്കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ടൈമിലൊക്കെ അധ ക്കം റോഡിലോടെയൊക്കെ പാടങ്ങളിലോടെയൊക്കെ വെറുതെ ഇങ്ങനെ നടക്കാനിറങ്ങമായിരുന്നു വീട്ടില അയൽവാസത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു ഈ മഴ കാലം വന്നതിന് ശേഷം പൊതുവേ കുറവാണ് പിന്നെ സ്കൂളൊക്കെ ഉള്ളത് സ്കൂളിട്ട് വന്നാൽ പിന്നെ അവരുടെ ക്ഷീണം അങ്ങനെ കാരണം പൊതുവേ വ വർഷക്കാലത്തൊക്കെ പൊതുവെറെങ്ങല് കുറവാണ്
ആ
വീട്ടിൽ എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യുന്നില്ല ചെയ്യണംന്നുണ്ട് അപ്പോഴാണ് ഗ്യാപ്പ് കിട്ടിയത് അപ്പൊ പിന്നെ അതില് ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പൊ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നോക്കണം എന്നുണ്ട്
ആഹ എന്തൊക്കെ ചെയ്യാനാണ് വീട്ടിലിരുന്ന് ആ ടി ടി സി ഒക്കെ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിരിക്കുകയായിരിക്കും
ആ ആ അപ്പൊ ഒത്തിന് ടീച്ചർ ആവാൻ ആഗ്രഹായിരുന്നു അപ്പൊ
ആഹ ഇങ്ങനെ വീട്ടിലിരുന്ന് ട്യൂഷൻ ആഹ വീട്ടിലി ഇരുന്ന് ചെയ്യാനാണ് ഇഷ്ട അത പുറത്തു പോയി ചെയ്യാനാണോ ഇഷ്ടം ഇപ്പോ ഓൺലൈലിലൊക്ക ആയ കുറേ ടി എച്ച് ഇ സി വേക്കൻസികളൊക്കെ വരാറുണ്ടല്ലോ കൊറേ ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യാറുണ്ടല്ലോ
പുറത്തു പോയിട്ട് ചെയ്യാനാണ് ആഗ്രഹം ഉ
ഇനിയിപ്പോ കുട്ടിയക്കെ ഒന്ന് വലുതായിട്ട് വേണ്ട വരുംല്ലേ കുട്ടിയൊക്കെ വലുതായിട്ട് വേണ്ടരുന്നു ജോലിക്ക് ഇറങ്ങണെങ്കിൽ
ആഹ ആഹ അവൾക്ക് ഒരു രണ്ടു വയസെങ്കിലും ആവാതെ ഇറങ്ങാൻ പറ്റൂല
ആഹ അങ്ങനെ ജോലിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനും വീട്ടിലെ ആളുകളൊക്കെ ഉണ്ട് കുട്ടികൾ വരുന്ന് നോക്കാനും അങ്ങനെയൊക്കെ ആളുകളുണ്ടോ
നോക്കന ആളുണ്ടോ അവിടെ വി ഹസ്ബൻഡന്റെ വീട്ടിലുണ്ട് അമ്മയമ്മയുണ്ട് പിന്നെ അവരൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവള അവിട ആക്കി കൊടുത്തിട്ട് പോവാ
ആ ഹസ്ബൻറിന്‌ താല്പര്യാണ് ജോലി ചെയ്യുന്നതിനോടൊക്കെ ചില അസ്ബന്റ്ന്മാരൊന്നും സമ്മതിക്കില്ല ആ പിന്നെ യാത്രകളൊക്കെ
യാത്രകള് പോവാറുണ്ട് ഇപ്പ മഴ ആയത കൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റലില്ല അപ്പൊ പരൽ ഇങ്ങനെരിക്കും
ഉം എങ്ങനത്തെ ടൈമുകളിലാണ് കൂടുതൽ യാത്ര പോവാറ്
മ ടൈമിൽ തന്നെ പോവാനാണ് ഇഷ്ടം പക്ഷെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത കൊണ്ട് പോക്കൊന്നുംല്ല പരെ തന്നെ
ഹസ്ബൻഡും മാങ്ങും മാത്രം അങ്ങനെയാണ് പോവ അതോ ഫാമിലിയിൽ ഒന്നിച്ച അതോ ഹസ്ബൻറും അവരുടെ ഫ്രണ്ട്സുക നിങ്ങളെ ഫ്രണ്ട്സുകളായിട്ട് എങ്ങനെയാണ് കൂടുതൽ യാത്രകൾ പോവര്
ഫാമിലിയിട്ട് അധികം പോയിക്കുന്നതും പോവാൻ ഇഷ്ടവും ഫാമിലി ആയിട്ട
ആഹ ഈടെ എവിടക്കാ പോയിട്ടുള്ളെ
ലാസ്റ്റ് ഊട്ടി പോയി പിന്നെ പോയിട്ടില്ല
ആഹ ആഹ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ഫുഡ്ല്ലേ ചെറുതായിട്ടൊക്കൊര അങ്ങനെ വല്യ ഐറ്റംസ ഒന്നും അറിയില്ല ചെറിയതൊക്കെ അറിയാ
രീതിൽ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളോ
ആ വീട്ടില് നമ്മള് സാധാരണ കഴിക്കുന്ന ഫുടൊക്കറിയ പിന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോ ണ്ടാക്കാൻ അങ്ങൻത്തെ ഒന്നും അറിയില്ല മന്തി ആ അങ്ങൻത്തെ ന്നറിയില്ല
ആ് നമ്മള പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മള് അടുക്കളേക്ക് കേറി തൊടങ്ങി കഴിഞ്ഞ് അടുക്കളേക്ക്‌ സ്ഥിരാവുമ്പോഴല്ലേ നമ്മ നമ്മളങ്ങനത്തേനൊക്കെ ശ്രമിക്കുള്ളൂല്ലേ ഇപ്പ വീട്ടിലവരെന്നെ ഉ മ്മാര്ണ്ടാവുമ്പോ നമ്മള് കൂടുതൽ അങ്ങനത്തെതൊന്നും ചെയ്യാൻ ശ്രമിക്കത്തില്ലല്ലോ നമ്മള് ഒറ്റക്ക് താമസം തൊടങ്ങുമ്പോഴ ക്കെണ് കൂടുതൽ നമ്മൾ ഒറ്റക്കായിട്ട് എല്ലാ ഫുഡുകളും ഉണ്ടാക്കാനൊക്കെ ശ്രമിക്ക
ആ
വീ ണ്ടോ
ഏ
വീട്ടില് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടോ അതോ എല്ലാം പൊറത്തുന്ന്ന്നെയാണോ മേടിക്കാറ് വീട്ടാവശ്യത്തിനുള്ളതൊക്കെ
കൃഷി അങ്ങനെ ഇല്ല ചെടികൾണ്ട് കൃഷി നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്തീര്ന്നു പണ്ടൊക്കെ ഇപ്പ ചെയ്ലില്ല
ആ പൂക്കളി നഴ്സറികളിൽന്ന് ച ഇഷ്ടം പോലെ ഉണ്ടോ ആരാ സംരക്ഷിക്കത്
ആ കൂടുതലും മ്മാണ് നോക്കല് ഞാൻ അങ്ങനെ നോക്കലില്ല
ഉം എന്തൊക്കെ പൂക്കളപ്പള്ളത്
അങ്ങനെ ഈ എലച്ചെടികള് നമ്മള് പൂക്കളില്ലാത്തൊക്കെ
ആ ആ ഒരു പലതരം എലകൾള് വ ഉള്ള ചെടികളുണ്ടല്ലോ പലേ കളേഴ്സിൽ വരുന്ന അങ്ങനത്തൊക്കെയാ കൂടുതല്
ആ ആ അങ്ങൻത്തെ പേരൊന്നും അങ്ങനെ അറിയില്ല പക്ഷെ അങ്ങനത്തെക്കെണ്
ആ എനിക്ക് കൂടുതൽ പൂക്കളുള്ള ചെടികളോടാ ഇഷ്ടം പനിനീർ പൂവാണ് നിത്യകല്യാണി, ചെണ്ടുമ ല്ലി, സൂര്യകാന്തി അങ്ങനെ എപ്പോഴുംങ്ങെനെ വിരി ഞ്ഞിരിക്കണ പൂക്കള്ണ്ടല്ലോ അങ്ങൻത്തെ പൂക്കളോട ക്കെ ഭയങ്കര ഇഷ്ട അപ്പോൾ നമ്മളൊക്കെ വിരുന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെ പോക്പോ അങ്ങനെയൊക്കെ കാണുമ്പോ ചെയാർണ്ട് എന്നിട്ട് വീട്ടിലൊക്കെ ചെടിച്ചട്ടില് ധാരാളം ചെടികളൊക്കെ ഇ ങ്ങനെ വെക്കാർണ്ട് പിന്നെ ഞാനൊരു ഓൺലൈനായി പത്ത് മണി മുല്ലയുടെ ഒരു ബിസിനസ്സ് ചെയ്തായിരുന്നു അതിൻന്റൊരു പത്ത് മുപ്പത് കളേഴ്സ് കയ്യില്ണ്ട് അതൊക്കെ വേനൽക്കൊക്കെ പൂ ക്കള് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ മഴൊക്കെ പെയ്തപ്പോഴത്തേനും അതൊക്കെ നെലം പതിഞ്ഞ് കെടക്ക ആ പിന്നെ അട് ക്കളേല് ചെറിയ അടുക്കള തോട്ടം പോലെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ചീര, മത്തൻ്റെ ല വഴുതന, പച്ചമുളക് എന്നുള്ള രീതിയിൽ ചെറിയ കൃഷികളുണ്ട് ഉ
എന്നിട്ട് നിങ്ങളെന്താ ചെയ്യുന്നെ വീട്ടിലിരിക്ക അതോ പൊറത്ത് ജോബെന്തെങ്കിലും ഉണ്ടോ
ജോലി ചെയ്യുന്നില്ല വീട്ടിൽ സ്റ്റിച്ചിങ്ങായിട്ടും പിന്നെ കേക്കുകളായിട്ടും അങ്ങനെ നമ്മള ഓർഡർ തരുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും പൊറത്ത് പോയി ജോലി ചെയ്യാനും ഇഷ്ടല്ല ഇതുപോലെ വെറുതെയിരിക്കുന്നത് ഇഷ്ടല്ല ഒന്നെങ്കി ഇങ്ങനെ പച്ചക്കറികളോട് ഫ്രീ ടൈമിൽ സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ചെടികളോടൊപ്പം സ്പെൻഡ് ചെയ്യും അതല്ലെങ്കില് നമ്മള് ചുരിദാറായിട്ടും യൂണിഫോമൊക്കായിട്ടും അടിക്കാനും തയ്ക്കാനും ഒക്കെണ്ടാവുമ്പോ അതൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ആരെങ്കിലും ബർത്ത്ഡേണെങ്കിലും എല്ലാം മുട്ടായി കൊടുക്ക ക്കുന്നതിനാണെങ്കിലും എന്തെങ്കിലും ആകേശങ്ങ ചെറിയ രീതിയിലൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ വെറുതെ ക്കറിയില്ല നമ്മള് വെറുതെയിരി ചെറിയ ഒരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാറാണ് പൊറത്തൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ ആരും ഇല്ല അപ്പ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്
ആ
അപ്പൊ നമുക്ക് വീട്ടിലെ ജോലിയും അവര് നോക്കലും പുറത്തു പോയുള്ള ജോലിയും ഒക്കെ പാടെ നമുക്ക് ശരിയാവില്ല
ആ
വീട്ടിലെ ചക്കി മാങ്ങിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ചക്ക മാങ്ങല്ല ചക്ക ഞാനിപ്പ ഇനി ഞങ്ങള നാട്ടിലില്ല ചക്ക ആ അപ്പൊ അവിടെ കിട്ടാന് ഭയങ്കര പാട അപ്പൊ ഉമ്മാന്റെ വീട്ടിൽ വരുമ്പോളാണ് അധികവും ചക്ക കിട്ടുക
ഉ അപ്പൊ അവിടൊക്കെ വരുമ്പോ നിങ്ങടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടാവും ചക്കലെ
ആ ആ ഞമ്മള അവിടെ ചക്കക്ക് ഭയങ്കര റേറ്റ് ആണ് ഇവിടെ അങ്ങനെ വെറുതെക്കിട്ടും അപ്പൊ ഇങ്ങനെ ഇവിടെ വരുമ്പോ തിന്നും പിന്നെ ഇവിടുന്ന് അങ്ങ് ഇട്ട് കൊണ്ടരൊക്കെ ചെയ്യും അവിടെ ഉണ്ടാവുമ്പോ അണ്ട് കൊണ്ടുവന്ന ഇരൊക്കെ ചെയ്യും
ഉം അവിടെ ഫ്രൂട്ട്സുകൾ മരങ്ങളോ ചെക്ക എല്ലാം അടക്കാപ്പഴമോ അല്ലെങ്കിൽ ഫാഷൻ ഫ്രൂട്ട് ആയിട്ടോ അങ്ങനെ എന്തേലുമൊക്ക ഉണ്ടോ ഇപ്പൊ എല്ലാ വീടിലും റബുട്ടാൻന്റെ മരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെ എന്തെലും ബെഡ് തൈകളൊക്കെ വാങ്ങി
രണ്ട് മരമുണ്ട് പക്ഷെ അതില് ഇതുവരെ കായ്ച്ചിട്ടില്ല കൊറെ ആയി അതങ്ങനെ നിക്കണ് ഇപ്പൊ അത് വേറെ ബഡ് തൈ വാങ്ങി വെക്കണം ഇത് കായ്ക്കുന്നില്ല എന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ അപ്പുറത്തെ പെരകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണുമ്പോ അവിടുന്ന് വാങ്ങും
ആ. ഇപ്പൊ എല്ലാ വീടുകളും റംബൂട്ടാൻ കായ്ക്കുന്ന സീസൺ ആണ് അപ്പൊ പലയിടത്തും ഇങ്ങനെ കൃഷി പോലെ തൊടികളിലൊക്കെ റംബൂട്ടാൻ ഉണ്ടാക്കി കാണാറുണ്ട് ഉം ഇവിടെ എങ്ങനെ ബെഡ് തൈ വാങ്ങിച്ചതാ റംബൂട്ടാന്റെ കായ തുടങ്ങിട്ടില്ല ഇപ്പൊ നിലവിലുള്ളത ചക്കയും മാങ്ങിയും പപ്പായ അടക്കാപ്പഴം ചാമ്പയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഇതിനന് മുമ്പ് ഈനാമ്പഴൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒക്കെ പിന്നെ കൊറെ പഴുത്ത കഴിഞ്ഞു അതൊരു സീസണില് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ
നാുമമ്പ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്ന നമ്മൾ അവിടെ അങ്ങനെ ഇണ്ടാവൂില്ല അടെന്ന് വാങ്ങും
കടയിൽന്ന് മഴക്കുവരാ കൂടുതല് ഉ ഉം പിന്നെ ഇവിടെ ജാതിക്കട മരംുണ്ട് അതിങ്ങനെ ഒരു തോട്ടം പോലെയൊക്കെ ഉണ്ടാക്കിട്ട് പുറത്തൊക്കെ കൊടുക്കാറുണ്ട് ജാതിക്ക്
എവിടൊ ഞാൻ നിിക്കുന്നോടത്ത് തന്നെ ഇണ്ട് ഇപ്പൊ വലിയരുണ്ട് മൂന്നും ജാതിക്കന്മാരുണ്ട് അയി്മ മറച്ച്ട്ട് ആദിക്ക വശ ആദിക്ക ഇഷ്ടമല്ല അതോടിയാതൊന്നുമല്ല എന്നന്റെ കുരു തൂവുമ്പോത് പെറുക്കി എടുത്തിട്ട് വെള്ളിന്ന് വിൽക്കാൻ കൊടുക്കും
ആ അതിന്റെ കുരുവിന നല്ല റേറ്റ് ആണ് അപ്പൊ നമ്മൾ ഈ അടക്കി ഇതൊക്കെ ചെയ്യണംമാതിരി ജാതി കടക്കുരുുകെ ക്ഷമിച്ചച്ച് കൊടുത്താല് നല്ല പൈസ ഇട്ടും
ഇവിടെ അധികം കവുങ്ങ് തെങ്ങ് ച പ്ലാവ് അപ്പൊ നിന്നെ കുരുമുളക് അലയാണ്
ഉം കുരുമുളകൊക്കെ വള്ളിയായിട്ട് പടരുന്നതാണോ അതോ കുറ്റി കുരുമുളക്ാണോ
വള്ളിയായിട്ട് ഇങ്ങനെ രണ്ട മൂന്ന് കവങ്ങമ്മ അങ്ങനെ പൊടിപ്പിിച്ചു കൊടുത്തക്കണം അപ്പൊ അതിീമ ഒന്ന് ഇങ്ങനെ കിട്ടുമ്പോ അതൊക്കെ എടുത്ത് കൊണ്ടോ കൊടുത്ത കായൊക്കെ ഉണ്ടാക്കും
ആ കായൊക്കെ പ കവുങ്ങൊക്കൊക്കെ പറിക്കാനായതാണോ
കവങ്ങമാല് ആയിട്ടില്ല
ഉണ്ടാവാൻ തൊടങ്ങുന്നള്ളൂ കടക്കകൾ ഉണ്ടാവാൻ തൊടങ്ങുന്നള്ളൂ ഉ ഉ ഞങ്ങളവിടെ ഏരിയയില അട കൃഷി പൊതുവെ കുറവാണ് കവുങ്ങ് റബ അല്ല റബ്ബറും തേങ്ങുമ ഒക്കെയാണ് കൂടുതലുള്ളത്
ആഹ
പിന്നെ നെൽകൃഷി വഴ കൃഷി പിന്നെ ക ഇപ്പ കൃഷി അങ്ങനത്തെതൊക്കെ കൂടുതലായി കാണുന്നുണ്ട്
വട ക കപ്പ കൃഷിയേ ഉള്ളു ആറു മാസം ആറു മാസം കൊണ്ട് ഉണ്ടാവുന്നത്
ആഹ് അപ്പൊ ആറുമാസം കൂടുമ്പോ അങ്ങനെ വീണ്ടും കുത്തി അങ്ങനെ കപ്പ കൃഷിയുടെ ഒരു സീസണ
ഉം പച്ച് കഴിഞ്ഞാല് പൊടിപ്പൂള ഉണ്ടാവും അതൊക്കെ ഒക്കെ പെറുക്കാൻ പോകും പെറുക്കി കൊണ്ട വന്നിട്ട്
ഉണക്കിയിട്ട് പുട്ടി ഉണ്ടാക്കാറുണ്ടോ അതിന്റെ ഉണക്കി ഇങ്ങാണ്ട് പൊടിച്ച് പുട്ട് ഉണ്ടാക്ക
പുട്ട് ഉണ്ടാക്കിട്ടില്ലേ കേട്ടക്കണ പക്ഷെ അതെങ്ങനെ ഇണ്ടാക്കാന്ന് അറിയില്ല അത് പുഴുങ്ങിട്ട് ഞങ്ങള് ചമ്മന്തി കാന്താരിരിക്കെ പൊടച്ചിക്ക് തിന്നു ചായയൊക്കെ കുടിച്ചിട്ട് ഉ
ആഹ ആ ശരി എന്നാ വിളിക്കാവേ
ആഹ ആഹ് ഓക്കെ